ഹലോ കേൾക്കണോ
ഓഹ് കേൾക്കാൻ പറ്റുന്നുണ്ട് പറഞ്ഞോളൂ എന്തൊക്കെയുണ്ട് വിശേഷം ഇങ്ങോ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാനാ ആഹ് ഇല്ല ചായ എടു തേള്ളൂ ചായ ഇട്ടതേ ഉള്ളൂ കാപ്പിതേ ഉണ്ടാക്കൊണ്ട് നിൽക്കുന്നു ഇനി ഒരു ചമ്മന്തി കറി വേണം
ആണോ എന്താ പറയാ മഴക്കെ ഉണ്ടോ അങ്ങോട്ട്
ഓഹ് ഇന്ന് രാവിലെ തൊട്ടേ മഴ തുടങ്ങി മഴയുണ്ടോ
ആഹ് ഇവിടെ നല്ല മഴ പെയ്യണ്ട് നല്ല ഇരുണ്ടു മൂടിയിട്ട് പെയ്യുന്നുണ്ട് ഇന്ന് എന്തായിരുന്നു ചായക്ക്‌ കടി ഇണ്ടാക്കിയെ
ചായക്ക് അപ്പം ഉം ചമ്മന്തിക്കറി ഉണ്ടാ ക്കാനായിട്ട് പോവുന്നേള്ളു ഇനി ഇപ്പൊ പിള്ളേരൊക്കെ സ്കൂള് വിടണം ആ ഒരു തിരക്ക ഓഹ് മക്കള് പോവുന്നുണ്ട് സ്കൂളില്
ക്കല്ലെ
ഓഹ് ഇന്നിപ്പ എട്ടരക്ക് നുമ്പേ പോയി ആഹ് ബെല്ല് അടിക്കത്തില്ലേ ഇവർക്ക് ആഹ് നേരത്തെേടിക്കും ഉച്ചക്ക് രണ്ടരക്ക് പിന്നെ ഉച്ചക്ക് രണ്ടരക്കല്ല ഒന്നരക്ക് ആഹ് വെല്ലടിച്ചു കേറ്റും ക്ലാസ്ന് പിന്നെ മൂന്നണിയൊക്കെ ആകുമ്പോ വിടും പണ്ടേ അത് അങ്ങനെയല്ലേ വെള്ളിയാഴ്ച ദിവസങ്ങളില് മാത്രം കൊറച്ച് സമയം നീട്ടിക്കൊടുക്കും ഉം ഒരാള് ആറില് ഒരാൾ അഞ്ചില് എ മാരിഡാണോ
ആഹ് അതെ അതെ മാരിഡാണ് ഇക്ക് രണ്ടാം ക്ലാസ്സില് പഠിക്ക്‌ണ്ട ഒരു കുട്ടിണ്ട് പിന്നെ മൂന്ന് വയസായൊരു മോളുണ്ട് അതെ കുട്ടികള് സ്കൂളിലേക്ക് ചോറൊക്കെ കൊണ്ടോവോ
ഇല്ലല്ല കൊടുത്തു വിടത്തില്ല അവിടുന്ന് സ്കൂളില് ചോറുള്ളത് കൊണ്ട് കൊടുത്തു വിടത്തില്ല ഓഹ് ഇട ഇടക്ക് കൊണ്ടു പോവും ഓഹ് കൂട്ടാനൊന്ന ഒന്നും കൊണ്ടു പോകത്തില്ല അങ്ങനെ
ഉം ഉ ഉച്ചകത്തെ ഫുഡക്കെ റെഡി ആയാ
ഉച്ചകത്തൊന്നും റെഡി ആയിട്ടില്ലാ തെഎഴുന്നീറ്റ് തുടങ്ങിയതേ ഉള്ളൂ
ആണോ വേറെ വൈകിയോ എഴി നിൽക്ക എന്നും ഈ സമയത്താണോ എഴുനേൽക്കാ
ഇല്ല ഇന്ന ഇപ്പല്ലേ എണീക്കുന്നത് വയ്യ ആയിരുന്നു ചുമ കിടക്കേസിന്ന് മഴ നനഞ്ഞു പോയി ആ നിമിഷം തൊട്ട് ചൊമയം പിടിച്ച് കഫ കേട്ടവും ഇന്നലെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചു ഇന്നലും പോയി
അയ്ശരി
ഇടയ്ക്കിടക്ക് അത് പിന്നെ ഈ മഴ ഓഹ് കൊഴപ്പില്ല രാത്രി ചൊമല്ലാര്ന്ന് ആഹ് ഈ മഴയത്ത് അവര് നമ്മൾ തേടി വരുല്ലോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടെങ്കിലും തേടി പോകല്ലോ
അതെ അതെ ഡ്രൈവിങ് ഒക്കെ ചെയ്യോ അയ് ശരി സ്വന്തം ഡ്രൈവിങ് ചെയ്തിട്ടാണ് എല്ലായിടത്തക്കും പോകല്ലേ
ഓഹ് ഇപ്പ പിന്നെ കുറേ ദിവസ്യ ആയി ഒന്ന് വണ്ടി ഓടിച്ചി ത് അങ്ങനെതത് അങ്ങനെ കെരിക്ക ഇല്ല സ്കൂട്ടി എനിക്ക് സ്കൂട്ടി ഉണ്ട് കാറ് മേടിച്ചില്ല
ആഹ് പഠിച്ചിട്ടില്ല
ഇല്ല കാറ് പഠിച്ചില്ല ഇനിപ്പ പഠിക്കണം
ആണോ ശരി വീട്ടിലിണ്ടോ കാറ്
വീട്ടില് കാറണ്ടായിരുന്നു കാറ് കംമ്പ്ലൈന്റ്....
ആണോ....
ഉം പോ നാട്ടിലാണ് ഹസ്ബൻഡ് ഇവിടെ...... ണ ഞാ ചോദിക്കൻ വിട്ടുപോയി.....
ആണോ ആഹ് ശരിയ എന്റെ ഹസ്ബൻഡ് നാട്ടിലാണ് നാട്ടിലാ....
ആ..... ജോലി എന്താ....
ഈ അത് എനിക്ക് ചെല്ലുത് ഞാൻ ഇവിടെ ഹൗസ് വൈഫ ആയിട്ട്ങ്ങഞാൻ പോവുന്നു.... ഹസ്ബൻഡ് ഓട്ടോറിക്ഷലാ ഓട്ടോറിക്ഷയല്ലാം.....
ഉം....
പിന്നെ....
പിന്നെ മക്കളെ... നല്ല ചുമ ഉണ്ട് ഇന്നലെ പോയി മരുന്ന് കുടിച്ചതിന് വേണ്ടി രാത്രി ചുമച്ചില്ല രാത്രി നല്ല ഉറപ്പമൊക്കെരുട്ടത്.... ഇനിയിപ്പ രാവിലെ കാപ്പിയക്ക കഴിച്ചിട്ട് മരണം ഗുളിയൊക്കെ കഴിക്കണം അപ്പൊ ഒരുവിധം ഒന്ന ഇതാവും.... ആന്റിബയോട്ടിക്ക ആണ് സ്റ്റാർട്ട് ചെയ്തരിക്കുന്നത് അവരെ....
ആഹ് ആഹ്..... നിങ്ങെന്തേലും ജോലിക്ക് പോന്നണ്ടാ.... ആണോ എത്ര ക്ലാസ്സാ പഠപ്പിക്കുന്ന....
ഞാനിപ്പം അഞ്ചും നാലും ആറും.....
ആണോ അപ്പൊ സ്കൂളിലേക്ക് പോ ഇന്ന് പോവാനില്ല....
ഇല്ലല്ല ട്യൂഷൻ ഈ ഓൺലൈൻ ട്യൂഷന ആണ് സ്കൂളിൽ കൂടു ട്ടു ഇതുവരെ ഒന്നും ആയിട്ടില്ല.... ഓൺലൈൻ ട്യൂഷനാണ് ഓൺലൈൻ ആയിയിട്ട് പഠിപ്പിക്കും ഉം....
ആയ്ശരിയാ അപ്പ എപ്പളാ വൈകുന്നേര ആണോ പടിപ്പിക്ക രാത്രിയാ....
ഓഹ് ഈ ഓഹ് ഈവനിങ്ങ് ടൈം.... ഈവനിങ് ആവുമ്പോ നമ്മൾക്കന്ന ഫ്രീയ അതുകൊണ്ട്.... പിള്ളോര് സ്കൂളിൽ പോയിട്ട് വരും....
വരൂ അങ്ങനെ....
ആഹ് ഈവനിംഗ് ടൈമിലൊക്കെ വരത്തില്ലേ....
ആ ആ എത്ര കുട്ടികൾുണ്ട അപ്പൊ കൊറെേ കുട്ടികൾുണ്ടോ
നാാലു തിര് ഓൺലൈൻ അല്ലേ ഓരോ ഓരോ കുട്ടി ആ ഓരോ കുട്ടിക്കും ഓരോ മണിക്കൂർ വെച്ചല്ലേ
ആ അങ്ങനൊയിരിക്കും ആ
വൺ ഹവർ വൺ ഹവറ
ഉ പിന്നെ വീട്ടില് ചെടികളൊക്കെ ഉണ്ടോ
രണ്ടു ദോസൽ തൈ ഉണ്ട് വെച്ച അത് പട്ടുപോയി ഇഷ്ടമാണ് പിന്നെ റ്റിട്ട് നമ്മുക്ക് ചെടിയ ഉണ്ടായിരുന്നു പക്ഷെ ഷീറ്റൊക്കെ ഇട്ടുകണ്ട് നടാൻ ഇവിടെ സൗകര്യം കുറവാണ് ഇനിയിപ്പൊ ബാഗ് വാങ്ങിച്ച അതില് മണ്ണ് നിറച്ചു നടണം
ആഹ് വെയില കുള
അതൊക്കെേ പറ്റത്തുള്ളൂ വെയില് അടിക്കുന്ന സ്ഥലയിരുന്നു റ്റിട്ടപ്പ പിന്നെ വെയിലടിയില്ല
വെയിലൊക്കെ വേണം എന്നല്ലേ ചെടികളൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ ആഹ കൃഷികളൊക്കെ ചെയ്യണ ഇഷ്ടണ ഉണ്ടാക്കണേ
കൃഷി ചെയ്യുന്നത് ഇഷ്ടമാണ് പക്ഷേ ഇതുവരും ചെയ്തിട്ടില്ല
ആണോ സ്ഥലല്ല ഇന്റർലോക്ക് വിരിച്ചിട്ടുണ്ടാവോ
ഇന്റർ ലോക്ക് ഒന്നും ഇല്ല സ്ഥലം ആ ഈ ഷീറ്റ ഇട്ടേൊക്കെയാണ് കാർബോസിനടയും മുറ്റൊക്കെ കുറവാ
അഹ് ശരി മൊത്ത സീറ്റ്ട്ടതാ
ഫുൾ ശീട്ടിട്ട്താ അപ്പൊ ഏ ഈ മുറ്റമെനിക്കീ പൊടിയുടെയിതുണ്ടേ അലർജിയുണ്ടേ. അതും കൂടെകൊണ്ടു താഴെവരാഞ്ഞിട്ടാ അപ്പോ ഞാൻചെടികളു നടാനുമൊരിതുമില്ല സൈഡില് മുല്ലയൊക്കെ നിൽപ്പുണ്ട് പക്ഷേ പറഞ്ഞിട്ടുകാര്യമില്ല
ആഹ് ഹാ ആണോ അതുശരി പൂക്കളുള്ള ചെടികളായിഷ്ടം. ആഹ് അത്യാവശ്യംചെടികളൊക്കെയുണ്ട് ആമ് പക്ഷേയാചെടികളു പൂവൊക്കെയിടുമ്പോളത്തേനും മോളു പോയിയിങ്ങനെ പറിക്കും. അപ്പൊ പിന്നെ ചെടികളോടുള്ള ഇൻട്രസ്റ്റും കുറയും മക്കളങ്ങനെയാണല്ലോ അവർക്കൊരു പൂവു കണ്ടാൽപിന്നെയതുപറിച്ചിട്ടിട്ടേ ഓൽക്കൊരു സമാധാനമുണ്ടാവുകയുള്ളു ആഹ്.
എനിക്കതു മാറും
ആ അതെയതെ അപ്പൊ, ഇപ്പൊപ്പിന്നെ മഴയല്ലേ. ഇലച്ചെടികളൊക്കൊ കുറച്ചുണ്ട്. പൂക്കളൊന്നുമിപ്പൊ വല്ലാണ്ടില്ല, മഴയില്ലാത്തപ്പൊ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവാണ്. എനിക്കിഷ്ടാണ് റോസ് പലയിത് ഞാൻ വാങ്ങിക്കല് ഉണ്ട്, കാശുകൊടുത്തു വാങ്ങിക്കലൊക്കെയുണ്ട് പക്ഷെ ഞങ്ങടെ മണ്ണിലാണ്ട് വല്ലാണ്ട് ഇണ്ടാവുമൊന്നുമില്ല. പിന്നെ, ച്ചെടികളൊക്കെ പിന്നെ വെള്ളമൊഴിച്ചെടുത്തില്ലേലുമങ്ങനെ പിടിക്കുവല്ലോ മറ്റേതൊക്കെ നമ്മള് വെള്ളമൊഴിച്ചുകൊടുക്കണമല്ലോ
ഇതിനു വെള്ളം വീട്ടിൽ കൊടുക്കണം അല്ലെങ്കിലതു മഴയത്തു കു ആഹ് മഴയത്തിവിടെ നടുകയാണെങ്കിൽ പോകും ആഹ് ആ
വേനൽ സമയത്തൊക്കെ ഞങ്ങക്കുവെള്ളം കുറവായിരിക്കും. അപ്പൊ പിന്നെ ആഹ്. ചെടികള്നമ്മളീ പൈപ്പുലൈൻ വെള്ള മുണ്ടല്ലോഅതാണൊഴിച്ചു. അതു പിന്നെ ബ്ലീച്ചിംഗ്പൗഡർ അതുകൊണ്ടേ
ആഹ് ചിലതു പിടിക്കി ആഹ് ചിലതിതാവത്തില്ല
അപ്പൊ അതാണൊന്നാമത്തെ ചെടികളേയിലച്ചെടികളാകുമ്പോ പിന്നെ വെള്ളം ഒഴിക്കണമെന്നൊന്നുമില്ല. അങ്ങയതുണ്ടായിക്കോളും, എ എപ്പമെങ്കിലൊക്കെയൊന്ന് ഒഴിച്ചുകൊടുത്താമതിയോ അപ്പൊ കിണറിലുവെള്ളം കുറയും, വേനൽ സമയത്തൊക്കെ, ഇപ്പൊ പിന്നെ കുഴപ്പമില്ലമഴയങ്ങനെ പെയ്യുന്നോണ്ടേ, ചെടികളൊക്കെ ഉഷാറായിട്ടുണ്ട്. പൂക്കുള്ള ചെടികള് പൂക്കളാ
ഓ വലിയ ഫ്ലാറ്റുകളൊക്കെ ലൊക്കെ, ജീവിക്കുന്നവർക്കതൊരെളുപ്പമാണ് ആ വെള്ളം വീണീട്ടൊന്നും ചെടികളൊന്നും കരിയത്തൊന്നുമില്ല ഒന്നിച്ചിട്ടല്ലേ ഫ്ളാറ്റിന്റെയൊക്കെ ഫ്രണ്ടിലേത്
ആഹ് അതെ അതെ, അവര് ആഹ് അതിന് ഫ്ലാറ്റില് അടീല് നിക്കണോൽക്കല്ലേ ചെടികളൊക്കെ വളർത്താൻ കയ്യൂള്ളു
ഇല്ല, മെകളിലുണ്ട് മെകളിലത്തെ തട്ടിലൊക്കെ വെച്ചുപിടിപ്പിക്കു ഇല്ല ബോട്ടില് വെച്ച് ആഹ് ആഹ്
തൈയ്യല്ണ്ടാവൂലല്ലേ കൊറച്ചൊക്കെ
ആഹ്
കൊറച്ചൊക്കെയല്ലേ ഓല്ക്കൊക്കെ പിടിപ്പി പ്പിക്കാൻ കയ്യോളു
ആഹ് കൊറച്ചൊക്കെ പിടി ക്കാൻ പറ്റൂ
ആഹ് അതെ നല്ല മഴ പെയ്യുന്നുണ്ട് പിന്നെ വെയില്ണ്ടോ
ഇവിടെ മഴയൊക്കെ തോന്നായിക്കണ് ഇന്നട്ട് അങ്ങോട്ടു വന്നതാണ്
അതെയതെ നല്ല ഇരുട് മൂടിയിതാ പെയ്യുന്ന് നല്ല തണുപ്പുണ്ട്, എന്താല്ലേ തണുപ്പ്
നല്ല തണുപ്പുണ്ട് ഞാൻ മോട്ടറു ഇട്ടു മോട്ടറിട്ട് ടാങ്കിപ്പോയൊരു ഡൗട്ട്കൊണ്ടു നോക്കിയപ്പോ ടാങ്കു നെറയാറായി പിന്നെ പെട്ടെന്നു പോയി ഓഫ് ചെയ്തുവന്നു.
ആണോ, അയ് ശരി സ്വന്തായിട്ട് കെണറുണ്ടോ?
ഓഹ് ഒണ്ട്, ഒണ്ടൊണ്ട്, അല്ലല്ല കെണറുണ്ട് കിണറുണ്ട് പിന്നെ പെറ്റ്സുണ്ട്, പെറ്റ്സ് ക്യാറ്റുണ്ട്. പിന്നെ ഹാംസ്ട്ര് ആഹ് ഹാംസ്ട്രൊണ്ട് ഓഹ് അതാണ്
അയ് ശരി അപ്പ അവർക്കുള്ള ഫുഡ് സാധാ ഫുഡ് ഒന്നും കഴിക്കൂലല്ലോ?
അവർക്കുള്ള ഫുഡ് അവര് കഴിക്കും മീൻ പിന്നെ അതൊക്കെയല്ലേ കൂടുതല് അവര് കഴിക്കാ ഉം ഉം
നമ്മളെ സാധാ പൂച്ചേ ക്ക് കൊടുക്കണ
ഇല്ല ഇല്ല ഇല്ല ചോറ് അങ്ങനെ ഒള്ളേ ഒന്നും കൊടുക്കൂല ആഹ് അവർക്കായിട്ട് വേറെ ഫുഡാണ്
ആഹ് അവരെ നോക്കണേന് കൊറച്ചൊരു പണിയ്ണ്ട്ല്ലേ
ഓഹ് അതിനും പണിയുണ്ട് ഇപ്പ അവള് വന്ന് പൈപ്പിന്റെ മൂട്ടിക്കയറി നിന്ന് നി നിന്ന് അവളെ അടി ഫുള്ള് കട്ട ആയി പോയി ഇനിയിപ്പ അത് ക്ലീൻ ചെയ്യണോങ്കി ഇനി അപ്പ അതൊരു ഇതാ പാടാണ് ടാസ്ക്കാണ്
ഒരു പൂച്ചേ ഉള്ളൂ
ഉം അല്ല രണ്ട് പേർഷ്യനും ബാക്കി നാടനും പിന്നെ പേർഷ്യൻ ബ്രീഡിൽ ഒണ്ടായ നാടൻ കുഞ്ഞുങ്ങളും ഒണ്ട്
അത് ശരി അത് പ്രസയിച്ചില്ല
പേർഷ്യൻ ക്യാറ്റ് ഇതുവരെയും പ്രസവിച്ചില്ല
അത് ശരിയാ അയിന് അത് ഈ നാടൻ പൂച്ചകളുടെ കൂടെങ്ങനെ നടക്കൂലല്ലോ അവർക്ക് വേറെ കൂട് അങ്ങനൊക്കല്ലേ
ആഹ് അവർക്ക് വേറെ കൂടാ പക്ഷെ നമ്മള് കൂട് അടിച്ചിട്ടില്ല ഒരുമിച്ചിട്ടാണ് വളർ ഉം അതെ അവരെ ഒരുമി
ഏഹ് അപ്പ ഇങ്ങനെ കടിപിടി കൂടോന്നും ഇല്ല
ഇല്ലല്ല അങ്ങത് ഇല്ല പിന്നെ പൊറത്തുള്ള വെയി ഒരു ഉം പൂച്ച ഒണ്ടായിരുന്നു അറ്റാക്ക് ചെയ്യുന്ന അതിനെ ഇപ്പ കാണാനും ഇല്ല ഉം
ആഹ് ലൗബേഡ്സ് ഒണ്ട്
കളറിന്റെക്കെ ആയിരിക്കൂല്ലേ കൊറെ ആയോ വളർത്താൻ തൊടങ്ങീറ്റ്
കൊറെ കൊറെയായി
ആഹ്
ഭംഗിയ അതൊക്കെ ഉണ്ടെങ്കി സമയം പോവൊള്ളോ
ആഹ് അതെ തെ അങ്ങനെക്കെ വർത്തൂ ആഹ്
വയനാടല്ലേ എന്നോട് എല്ലാരും ചോദിക്കും നിനക്ക് ബോറ അടിക്കുന്നില്ലേന്ന് ക്ഷെ പിള്ളേര്‌ ന്നൊക്കെ പോയിക്കഴിഞ്ഞാ പിന്നെ ഇവിടെ കൂട നിക്കുമ്പോ ബോറഡിയൊന്നുല്ല
അത് ശരി ആ ഇങ്ങനെന്നു ആൾക്കാര്ണ്ടാവും പിന്നെ ഓര വൈത്ത രസ്സാണയ് മറ്റേ പേർഷ്യൻ പൂച്ചക്കെ
പേർഷ്യൻ പൂച്ചേളക്ക വളർത്താൻ രസാണല്ലോ കൊണ്ടടക്കാനൊക്കെ
ആഹ് ചെലോര് വളർത്തീട്ട് കളയുന്നോരും ഉണ്ടാവൊല്ലോ
മാന്തൊക്കെ ചെയ്യോ
ഇല്ല ഇല്ല അങ്ങനെയൊന്നുല്ല
അത് ശരി നല്ല വേ എണങ്ങ്ണ സൈ
ഓ നല്ല എണങ്ങ്ണ സൈസാ
ആഹ് ആ അപ്പ പിന്നെ കൊയപ്പൊന്നുണ്ടാ വൂല
ആഹ് പിന്നെ എന്താ അട്ക്ക്ളേലാണോ അതോ കിച്ചൺലാണോ അതോ
ഏ
കിച്ചൺലാണോ അതോ
ആഹ് അതെ അതെ കിച്ചൺലാൺ ന്നാ ഓക്കെ ഞാൻ വിളിക്കട്ടൊ ങക്ക്
ഓക്കെ ഓക്കെ